ഹലോ
എന്തൊക്കെ വിശേഷം സുഖല്ലെ
ന്താ സുഖണ്
എവടെപ്പാ ഉള്ളത്
ഞാനിപ്പോ തിരൂരങ്ങാടി
ഭഷണം കഴിച്ചില്ലെ
ഭക്ഷണം കഴിച്ചു
ഞാപ്പോ ഞമ്മളെ കോഴിക്കോട് പാലക്കാട് റോട്ടിലിങ്ങനെ പോയി വരിക അപ്പോൾ ഇവിടെ ഇങ്ങനെ വളരെ മനോഹരായിട്ടുള്ള റോഡാണ് അതായത് നമ്മള് പൊറത്ത് നാടുകളിലൊക്കെ പോകുമ്പോ ക്കറിയാം ഓരോരോ വാഹനം പോവാനുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പക്ഷേ കോഴിക്കോട് പാലക്കാട് എന്നള്ള ആ ദേശം പാത നല്ല വിശാലായിട്ടും വീതിയിലും നല്ല ഭംഗിയായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു ഒരുപാട് യാത്രക്കാർക്ക് വാഹന സൗകര്യം യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സികളും മറ്റ് മറ്റ് എല്ലാ വാഹനങ്ങളൊക്കെ തിങ്ങി നേറഞ്ഞിട്ടുള്ളെ ന്നാ നല്ലൊരു ദേശീയപാതയാണ് അതായത് പിന്നെ നമ്മുടെ കേരളത്തിൽ ഉള്ള പിന്നെ ദേശീയപാത അവിടെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ദേശീയപാതയാണ് നമ്മുടെ കോഴിക്കോട് പാലക്കാട് അതതിൻ്റെ നിർമ്മാണത്തിലും അതേപോലെ തന്നെ വീതിയിലുമെല്ലാം പിന്നെ നല്ലൊരു ദേശീയപാതയാണ് അതിന്റെ എടേല് അങ്ങാടിപ്പുറം ഭാഗത്താണ് ചെറിയൊരു പ്രയാസം യാത്രക്കാർക്ക് ഉള്ളത് വണ്ടികളൊക്കെ തിങ്ങി നിറയുന്ന സമയത്ത് ഒരു ചെറിയ പ്രയാസമുള്ളത് അവിടെയും കൂടിയും പരിഹരിച്ചാൽ ഏകദേശമൊക്കെ ഇത് പിന്നെ ഒന്നുകൂടി അതിൻ്റെ പരിപൂർണ്ണതയിൽ എത്തും ആ അഭിപ്രായത്തിന ന്താണ് അതിനെക്കുറിച്ചിട്ട്
അതെ ഞാനും ഒരുപാട് പ്രാവശ്യം ആ റോഡ് വഴി ഏഹ് യാത്ര ചെയ്യാന ആ വഴി പാലക്കാട് കോഴിക്കോട് ദേശീയപാത വഴി വളരെ ഒരു- ആശ്വാസമുള്ളൊരു വഴിയാണത് വാഹനങ്ങൾ പോക പോകയാണെങ്കിലും അതിലൂടെ യാത്ര ചെയ്യണ വാഹനങ്ങളൊക്കെ. വളരെ നിഷ്പ്രയാസം കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് അതിലുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അങ്ങാടിപ്പുറം അതുപോലെ മലപ്പുറം മുതല് പെരിന്തൽമണ്ണ വഴി വരെയാണ് കുറച്ച് പ്രയാസമുള്ളത് തിരക്കേറിയ ജനങ്ങൾ തിങ്ങികുടുന്നത് ന്തായതുകൊണ്ട് ടൗണും അതുപോലെ അങ്ങാടികൾ ആയതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾ ഒരുപാട്ണ്ടായത് കൊണ്ട് തന്നെ വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോ ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഏരിയകളൊക്കെ വഴി പൂർണമായും പണിയെല്ലാം പൂർത്തീകരിച്ച് സാധാനങ്ങൾക്ക് അതി വേഗത്തിൽ തന്നെ കടന്ന് പോകാൻ സാധിക്കുന്ന വിധത്തിലാണ് റോഡുകൾ നിർമ്മാണം തികച്ചിട്ടത്
പ്രതേക മായി എടുത്ത് പറയേണ്ട ഒരു കാര്യന്ന് വെച്ചാല് റോഡുകളുടെ അരികിലൂടെയുള്ള ആളുകൾ നടക്കാൻ വേണ്ടി തയ്യാറാക്കിയ നടപ്പാതകളുടെ കാര്യമാണ് കൈവരി ആണെങ്കിലും അത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ അതുപോലെ അതിനായിട്ട് ഏഹ് അവർ ആഹ് ഒരു രീതി കണ്ടിട്ടുണ്ട് ഏഹ് അതൊക്കെ ജനങ്ങൾക്ക് നടക്കുന്ന ജനങ്ങൾക്കാണെങ്കിലും അതേ സമയം അതിനടുത്ത് കൂടെ ചെയ്യുന്ന ജനങ്ങൾക്കാണെങ്കിലും ഏറെ ആശ്വാസകരമാകുന്ന ഒരു സംഭവം തന്നെയാണ്
പിന്നീട് അതിന്റെ ഏഹ് നിർമാണ സാഹചര്യങ്ങളില് എങ്ങനെ ഉണ്ടായിരുന്നു താങ്കള് യാത്ര ചെയ്തിരുന്നു അതിനെ കുറിച്ച് എന്താ പറയാനുള്ള നിർമ്മാണം നടക്കുന്ന സമയങ്ങളിൽ
നിർമ്മാണം നടക്കുന്ന സമയങ്ങളിൽ പറഞ്ഞാല് സ്വാഭാവികമായിട്ട് അത് അവരുടെ ഒരു പിന്നെ ജോലിയുടെ ഭാഗയത് കൊണ്ട് റോഡ് പൊളിക്കലും ആഹ് അതുപോലെ തന്നെ ആഹ് അതിന്റെ ഇപ്പൊ പൊടി കാറ്റത്ത് പൊടിയപ്പോൾ മഴാണെങ്കിൽ അവിടെ ചളികെട്ടി നിന്നിട്ടും അങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടോ അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും അത് പിന്നെ സ്വാഭാവികമാണ് അപ്പൊ നമ്മൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞിട്ട് സഹകരിക്കണം പക്ഷെ അവരുടെ ഭാഗത്ത് അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഏഹ് പരമാവധി പിന്നെ ജനങ്ങള അവസ്ഥ മനസ്സിലാക്കിയിട്ട് പിന്നെ പണി പെട്ടെന്ന് പൂർത്തിയാക്കണ് വേണ്ടത് പക്ഷെ എന്തായാലും കോഴിക്കോട് പാലക്കാട് ദേശീയപാതന്നുള്ളത് പിന്നെ വല്യൊരു റോഡ് പൊളിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആഹ്
ഒരുപാട് കാലത്ത് ഒരുപാട് ജനങ്ങ ജനങ്ങളുടെ സ്വപ്നമായി നിന്നിരുന്നൊരു വഴി പാത കൂടിയാണ് കോഴിക്കോട് പാലക്കാട് റോഡ് എന്നുള്ളത് ഏഹ് പാലക്കാട് എന്ന് പറയുന്ന വലിയൊരു അങ്ങാടിയില് ഏഹ് ഒരുപാട് സാധ്യതകളുണ്ട് കച്ചവടത്തിന്റെയും അതുപോലെ ആളുകൾ വന്നു പോകുന്നതിന്റെയും വിദേശികളുടെ ആഗമനത്തിന്റെ ഒക്കെ സാ കളുള്ളൊരു വലിയൊരു അങ്ങാടിയാണ് പാലക്കാട് എന്നുള്ളത് അപ്പൊ പാലക്കാടിലെ ക്ക്‌ എങ്ങനെയുംഏഹ് ഇങ്ങനെയൊരു വഴി നിർബന്ധമായ സാഹചര്യായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് കേരളത്തിനെ സംബന്ധിച്ചോട്ത്തോളം കേരളത്തിന്റെ വലിയൊരു കച്ചവട സാധ്യ മേഖലയായി പാലക്കാട് നിന്നിരുന്നൊരു കാലണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്
ഇനി കൂടുതൽ വികസനങ്ങൾ പാലക്കാട് ആഹ് ഏരിയകളിലേക്ക് വരണമെന്ന് ഏഹ് എന്റെയൊരു അഭിപ്രായത്തില് ഏഹ് പറയാനുള്ളത് ഇപ്പോ ഒരു വിമാനത്താവളം പോലോത്ത ഒരു സംഭവം പാലക്കാട് വരികയാണെങ്കിൽ എന്തായിരിക്കും അതിനോടുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഒരു വിമാനത്താവളം പാലക്കാട് പോലോത്തൊരു അങ്ങാടിയിൽ വരുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്
അയിന് നല്ലൊരു അഭിപ്രായാണ് കാരണം നമുക്ക് വിമാനത്താവളപ്പൊ എല്ലായിടത്തൊന്നും ഇല്ലല്ലോ അപ്പ ഇന്നയിന്റെ യാത്രക്കാര് കൂടുതലുണ്ട് അപ്പൊ പാലക്കാടും കൂടി അങ്ങനെ കൊണ്ടുവരാണെങ്കി. അത് നല്ലൊരു കാര്യാണ്. പിന്നെ വികസനങ്ങള് വേണലോ ഓരോ പിന്നെ വർഷങ്ങള് കൂടുമ്പോഴും. പിന്നെ ജനങ്ങൾക്ക് അതിൻന്റെക്കോരോ അത്യാവശ്യങ്ങൾ കൂട്വാണ്. പ്പ പണ്ടത്തെ പോലൊന്നല്ല പണ്ടൊക്കെ വളരെ ദുർലഭം ആളുകളാണ് വിദേശത്തൊക്കെ പോയിര്ന്ന. ഇന്നൊക്കെ ഒരുപാട് യാത്രക്കാര് വിദേശത്തൊക്കെ പോകുന്നുണ്ട് അതിന്റെക്കൊരു. ത്യാവശ്യമായ കാലഘട്ടാണ് അപ്പൊ നമ്മളെ മല പ്പുറം ജില്ല ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ ണ്ടെങ്കില് മ്മളെ ഈ. പിന്നെ പാലക്കാട് അ ഭാഗത്തില്ലാത്തോണ്ട് അവിടൊന്ന് കൊണ്ട് വരല് നല്ലതാണ്. മാത്രല്ല ഈ പാലക്കാട്ട്ക്ക് പോകുമ്പോ. അ പിന്നെ നമ്മളിപ്പ പെരിന്തൽമണ്ണ വഴി കടന്നു പോകുമ്പൊ പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പാലത്തിന് ഇപ്പറവും പിന്നെ. അപ്പർത്ത് കൊർച്ച് ഗ്യാപ്പ്ണ്ടെങ്കിലും പിന്നെ. നടപ്പാതകൾക്ക്‌ ഗ്യാപ്പ്ണ്ടെങ്കിലും. പെരിന്തൽമണ്ണ അത്യാവശ്യം പിന്നെ മനൈ സ്റ്റാൻഡ്. അതേപോലെ തന്നെ ബൈപ്പാസ് അവിടെക്കെ അത്യാവശ്യം വിഷ ശാലതണ്ട് പക്ഷെ അത് മണ്ണാർക്കാട് എത്തുമ്പോ അതൊര്. തിങ്ങി നെർഞ്ഞിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാ റണ് അതായത് അവടെ പരമാവധി വികസനപ്പോ മുമ്പൊക്കെ. പിന്നെ ആ കുന്തിപ്പൊഴടെ അവടെ പിന്നെ. ആ നടപ്പാതെന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതൊക്കെ സൗകര്യം ചെയ്ത് നല്ലൊരു ഉപകാരായി കാരണം അതുവഴി ഒരുപാട് വണ്ടികൾ. കടന്നുവരുമ്പോ ആളുകൾ. ക്ക്‌ നടക്കാലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില ഇപ്പൊ നടപ്പാത വെച്ചപ്പോ അതൊന്ന് ടി ഉഷാറായി. പരമാവധി അവടെ പിന്നെ. ത്ര കൊണ്ടു വന്നിട്ടുണ്ടെങ്കിലും റോഡിന്റെ ഇരു സൈഡുകളിലും പിന്നെ. കടകളും മറ്റ് ബിൽഡിങ്ങളു ആയിറ്റ് അവിടെ നീട്ടാനുള്ളരു ഗ്യാപ്പ് ആ അയ്നുള്ളൊരു വിഷ ശാലത അവിടെല്ല പക്ഷേ എങ്കിലും കഴിവിൻ്റെ പരമാവധി അവരത്. ഏ വിശാലത കൂട്ടിയിട്ട്ണ്ടെങ്കിലും. പിന്നെ ആ പിന്നെ ബസ്സ് നിർത്തിയിടുന്ന സ്ഥലം അവിടുന്ന് വണ്ടികള് തിരിച്ചു വരുമ്പോ. എ പിന്നെ കെ എസ് ആർ ടി സി മറ്റ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ. ഏ തിങ്ങി നെറഞ്ഞിട്ട് അപ്പ യാത്രക്കാരധിയെനെ. നേരിട്ടൊഴുകു പോകുമ്പോ സ്റ്റാൻഡ്ന്ന് ബസ്സു ഇറങ്ങുമ്പോ. അത് അ് പിന്നെ കൂടുതല് കോണി പടി മുതല് ഒര്. വല്ല്യര് വണ്ടിടെ തെരക്ക് കാരണം വണ്ടികക്ക് നീങ്ങി പോകാനൊരു പ്രയാസണ്ട്. അങ്ങൻത്തെക്കെ ചെറിയ ചെറ്യേ കാര്യങ്ങളവിടെ. ആ സംവിധാനങ്ങള് അത് പരിഹരിക്കാനുള്ള. ആ തെരക്ക് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളവിടെ കണ്ടത്തണ്ടതാണ്.
രു മേൽപ്പാലം പോലോത്തരു സംവിധാനം ഒരു മേൽപ്പാലം പോലോത്തരു സംവിധാനം നമ്മുടെ നേശൻ കമ്യൂണിസ് സ്കൂള് മുതല്. ഏഹ് അപ്പുറം ബൈപ്പാസ് കഴിഞ്ഞ്. ന്തിപ്പുഴ കഴിഞ്ഞ് നെല്ലിപ്പുഴ കൽ വ വരെ വര്യാണെങ്കില് ഏ അട്ടപ്പാടി പാല ക്കാട് ഏരിയക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ കേ എസ് ആർ ടി സി വാഹനങ്ങൾക്ക്ല്ലാ സ്വകാര്യ വാഹനങ്ങൾക്ക് പോകാന് ഇത്രയും എളുപ്പമായിരിക്കും കാരണം. സമയം ലാഭവും അതുപോലെ അധിക സമയം. ആളുകൾക്ക് അ് അങ്ങാടിൽ വരുന്ന ആളുകൾക്ക് അവരുടെ സാധനങ്ങൾ അവരുടെ. വീട്ടുസാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കുകളും അതുപോലെ. രാത്രി സമയങ്ങളിൽ . ഓഫീസുകളിൽ നിന്ന് തിരിച്ചു പോകുന്ന കടകളിലും തിരിച്ചു പോകുന്ന ആളുകൾക്ക് പോകാനൊക്കെ. വലിയൊരു എന്തായിരിക്കും.
സുഖമായ ഒരു മാർഗമായിരിക്കും ഒരു മേൽപ്പാലം പോലത്തൊരു സംവിധാനം മണ്ണാർക്കാട് വരിക എന്നുള്ളത് തികച്ചും കോടത്ത് കോടതിപ്പടി എന്ന് പറയുന്നത് താങ്കൾട താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഏഹ് ഒരുപാട് ഈ കച്ചവട സാധ്യകൾ ഒരുപാട് കട കളും അതുപോലെ ഇനി പുതിയതായി വരാനിരിക്കുന്ന ഹൈലൈറ്റുമാള് പോലെത്തെ വലിയ ഇവിടെ നിർമ്മിതികളൊക്കെ വന്നാലും ഒരുപക്ഷെ മണ്ണാർക്കാട് ഇതിലേറെ ഇടുക്കിലേക്കാണ് പോകുന്നത് അതിനെ പ്രതികൂലിക്കാന് എന്തുകൊണ്ടും ഒരു മേൽ മേൽപ്പാലം പോലത്തെ സംവിധാനം അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴുള്ള ബൈപ്പാസ് എങ്കിലും പുതുക്കിപ്പണിത് അതിനെ കുറച്ച് വീതി വിശാലതയുമൊക്കെ കൂട്ടിയാൽ നമ്മടി ഏഹ് കൂടുതല് എന്തായിരുന്നു മെച്ചപ്പെട്ടൊരു സാഹചര്യമായി ഏഹ് അതിനെ കാണാൻ കഴിയുന്നതാണ്
അപ്പോൾ അത് തന്നെ നമുക്ക് അവിടെ വികസനത്തിനെ പറ്റിയിട്ടാണ് പിന്നെ എന്താ അവിടെ ചർച്ച ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഒരുപാട് ആശുപത്രികൾക്കൊക്കെ പിന്നെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വണ്ടി അതി വണ്ടി തിരക്ക് ഉണ്ടാകുമ്പോ അതിന് ആംബുലൻസ് പോലെ ത്തെ അത്യാവശ്യ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അതിനാ ആംബുലൻസും ഒക്കെ ബ്ലോക്കിൽ പെട്ടിട്ട് ഓരോ സെക് എത്തിന് വേണ്ടി പൊരുതി മുട്ടുന്ന രോഗികൾക്ക് അത് വലിയൊരു പിന്നെ ഒരു ഭീഷണിയാണ് അതുപോലെ തന്നെ അത് വലിയ പരിഹരിക്കേണ്ട ഒരു വി ഷയാണ് ഒരുപാട് യാത്രക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ് മണ്ണാർ ക്കാട് കോടതിപ്പടി മുതല് ഉള്ള അവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ അപ്പൊ അതിന് വ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ മേൽ പാലം പോലത്തെ സംവിധാനങ്ങൾ എന്തെങ്കിലും കൊണ്ട് വന്നാല് ഒരു പരിധി വരെ തിരക്ക് ഒഴിവാക്കാനും കഴിയുന്ന സ്ഥലമാണ്. വികസനത്തിനൊക്കെ നല്ല- മറ്റുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രികള് മറ്റു സംവിധാനങ്ങളൊക്കെ മണ്ണാർക്കാട്- മുൻപന്തിയിൽ തന്നെയാണ് അപ്പോ വിദ്യാഭ്യാസ- സ്ഥാപനങ്ങൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്ക കൊണ്ടൊക്കെ പക്ഷേ ഇത്തരം കാര്യങ്ങള് കൂടി. വികസനത്തിന്റെ ഈ വണ്ടിയുടെ തിരക്കൊക്കെ ഒഴിവാക്കാനുള്ള അങ്ങത്തെ- ചില വിഷയങ്ങളും കൂടി അവിടെ ശ്രദ്ധിക്കണം അതാണ് ഇപ്പൊ ഈ സന്ദർഭത്തില് പറയാനുള്ളത് നമുക്ക് പിന്നെ- അടുത്ത ഇതിന് ഒരുപാട് അതിനെ കുറിച്ച് പറയാൻ ഇണ്ടായി- നമുക്ക് ഇനി അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം അല്ലേ.
ഇതൊരു സംവാദത്തിലാവാം-
പക്ഷേ മക്ക് ഇനി പിന്നീട് സംസാരിക്കല്ലേ. ഓക്കേ ഓക്കേ ശരി ഓക്കേ